ഉ ഹലോ എന്താ വർത്താനം എന്താ പരിപാടി
ഒന്നുമല്ല ഇ വിടെ നല്ല മഴാണ് ആക പ്രയാസത്തിൽ നിക്കണ ഇപ്പോ
ആഹ അതെ എല്ലാട്ത്തും പ്പോ മഴെണ്
മ് വെറും മയല്ല ശ ശക്തമായ മയാണ്പ്പോ
ഉം അതിനൊന്നും പറയല്ല
അതെ ഞാനിപ്പോ ഇന്ന് ഞാനിപ്പോ നാട്ടിലില്ല ഞാനിപ്പോ പൊറത്ത് അമ്മളെ പത്രമാധ്യമങ്ങളൊക്കെ കാണുമ്പോളാണ് കേരളത്തില് ശക്തമായ മഴയാണ് പിന്നെ മലയോര പ്രദേശങ്ങൾള്ളോക്കെ ദുരിതാശ്വാസ ക്യാമ്പിലെക് നീങ്ങാൻ വേണ്ടിട്ട് ആഹ്വാനം ചെയ്തിട്ട്ണ്ട്. പിന്നെ വീട്കളോക്കെ ഒഴ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടുണ്ടുള്ളൊക്കെ വ പത്രമാധ്യളെല്ലം കാണ്ണ്ണ്ട് എന്താ സത്യാവസ്ഥ
സത്യാവസ്ഥ സംഭവം ശെരിണ് പ്പൊ ഞാൻ മലയോര പ്രദേശങ്ങള്ള് നിക്ക്ണ ഒരു വ്യക്തിണ് അക്കറിലോ അപ്പൊ ഞാൻ ഞങ്ങളോടൊക്കെ പോന്നലെ ഇവടെ ഒരു വാഹനത്തിലൂടെ പിടിച്കാണ്ട് പോയിര്ന്നു എല്ലാരുദുരിദാഷാസ കാമ്പിലേക്ക് വരിക വരുക അല്ലാത്ത പക്ഷേ ഏത് സമ്യം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സംഭവങ്ങളൊക്കെ ണ്ടാവ അപ്പൊ അതിന് മുമ്പ് എല്ലാവരും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്ന് ഞമ്മളോട് സഹകരിക്ക. അല്ലാത്ത പക്ഷം ചെൽപ്പോ നിങ്ങടെ ജീവൻ നഷ്ടമാവും അങ്ങനെയൊക്കെ പറഞ്ഞ കൊണ്ട് വാഹത്തികാണ്ട് വിളിച്ചിക്കാണ്ട് പോയിര്ന്നു ഉം പിന്നെപ്പോ എല്ലാരും ചെല ആൾക്കാർക്കൊക്കെ പോവാ മടിആണ് ഇപ്പൊ അഹ് കൊറച്ച് സമ്പന്നമായ ആൾക്കാരൊക്കെ അവര് വീടുളൊക്കെ ഇങ്ങനെഒഴിവാക്കിക്കാണ്ട് എങ്ങനെണ് അവര് പോരാന്നൊക്കെ ആലോചിച്ച അവടെ നിക്കാണ് ഏ അങ്ങനെ ചെറിയൊരു എതിർപ്പും ണ്ട് ഇവടെ എല്ലാരടെ എത്തണെ കാര്യത്തിൽലെ ന്നെണ് എല്ലരുടും ഒരു നാള ആമ്പോത്തിനെ എല്ലാരോ ട സമരമാണ്
ആഹ് അതെ നമ്മളിപ്പോ ഈ ദുരിതാശ്വാസ ക്യാമ്പ ന്ന് പർഞ്ഞപ്പാണ് നമ്മള് രണ്ടായിരത്തി പതിനെട്ടിന്റെ കാര്യം ക് ഓർമ്മ വന്നത്. രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അമ്മള് കേരളത്തിലൊര് ജൂലൈ മാസം ജൂൺ ജൂലൈ മാസം അല്ലാതെങ്കിലും ഒരു ശക്തമായ മയ പെയ്താ തെന്നെ ഒരു പേടിക്കണ നമ്മളെ എല്ലാവും ഒരു ഭീതിലാവണോര് പേടി പ്പ ര് അവസ്ഥയ ഞമ്മളെ ജനങ്ങൾക്ക് പ്പ ള്ളത്. അമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എന്തായിരുന്നു അവസ്ഥന്നുള്ളത് വളരെ ശക്തമായ രീതിയില് നമ്മുടെ മലയിടിച്ചുകളില് മണ്ണിടിച്ചില് കുന്നിടിച്ചില് എല്ലാവിധ കാളപ്പാറ പോലത്തെ പ്രദേശങ്ങള്ള് വയനാട് പ്രദേശങ്ങള്ള് വീടുകൾ നന്നായി നശിച്ച അവനവന്റെ കൂടപെറപ്പിനെ നേശിക്കുന്ന അവസ്ഥ സ്വന്തം അമ്മയെ അച്ഛനേം കാണാനില്ലാത്ത അവസ്ഥ സ്വന്തം ഏ സാമ്പത്തിക നേട്ടങ്ങള് പത്തി ഇരുപത് മുപ്പത് വർഷം കൊണ്ട് നേടിയെടുത്ത സാമ്പത്തികമായ എല്ലാവിധ നേട്ടങ്ങളും ഒറ്റടിക്ക് പോകു തകർന്നു പോകുന്ന ഒര അവസ്ഥ മ്മള് കണ്ടതാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ ആ ഒരു ഇതിലേക്ക് കടക്കാതിരിക്കാ വേണ്ടിട്ട് മ്മളെ മുതിർന്ന നേതാക്കളെ അല്ലാന്ന്ണ്ടെങ്കില് അമ്മടെ ഇതുപോലെയുള്ള ഭൂപ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് പ്രത്യേക ആഹ്വാനം കൊടുക്കുമ്പോ അതൊക്കെ പ്രത്യേകമായി അനുസരിക്കാന്ന്ള്ളാണ് ഇൻക്ക് പറയാന്ള്ളത്. ഉം കാരണം അമ്മക്ക് അവസാനം ഈ ആൾക്കാരെ തന്നെ ആണ് നമ്മ സമീപിക്കാണ്ടാവ ഞമ്മക്ക് എന്തേലും ഒര് ആവശ്യത്തിന് നമുക്ക് എന്തേലും ഒരു ബുദ്ധിമുട്ട് പറ്റിയാല് നമ്മള് സായാ ആ അമ്മള് സമീപിക്ക ഇതുപോലത്തെ ആൾക്കാരെ തന്നെണ്. അപ്പൊ അതുപോലെ ആൾക്കാര് നമകിങ്ങനെ നിർദ്ദേശം തരുമ്പോ നമ്മളത് പരിഹെ നമ്മളത് ക് കൃത്യമായി അത് നിറവേറ്റണം ന്ന്ള്ളതാണ് അല്ലാതെ ഇപ്പോ പൈസക്കാര് അല്ലാന്ന്ണ്ടെങ്കില് കൊർച്ചധികം സമ്പത്ത് ണ്ടെന്ന് കരുതീട്ട് ഇങ്ങനെ മണ്ണിടിച്ചില് കുന്ന്ടിച്ചില് ണ്ടാവൂലാ ന്ന്ള്ളല്ല. അപ്പൊ അങ്ങൻത്തെ ആൾക്കാരോടൊക്കെ ഇപ്പ നിങ്ങള് ആ നാട്ടിലുള്ള പ്രദേശക്കാരനാണെന്ന് പർഞ്ഞു അപ്പൊ നിങ്ങള ന ക്ബ്ബുകള് അല്ലെങ്കി നിങ്ങളോട് ത്ള്ള കൂട്ടായ്മകൾ ഇങ്ങൻത്തെ പരിപാടികൊക്കെ പങ്കെടുക്കുമ്പോ നടത്തുമ്പോ നിങ്ങള് അയ്ലൊക്കെ കൃത്യമായി പങ്കെടുത്ത് അവർക്ക് കൃത്യമായ ആഹാരങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കണം ന്ന്ള്ളണ് ഇൻക്ക് പറയാന്ള്ളത്.
അല്ലെ ഇതില് ഇപ്പോ വേറെ പ്രശ്നം എന്തയ്യ്ച്ചാല് ഇപ്പോ ഇവടെ ഗർഭിണികളും അതേ പേലേ വേസായ ആ കരക്കണ്ട് അപ്പൊ അവര്ക്കൊക്കെ അവ്ട്ക്ക് യാത്ര ചെയ്യാൻ വളരെധികം ബുദ്ധിമുട്ടാണ്. അപ്പോളാണ് ഈ മറ്റേ ഈ ആൾക്കാര് വന്ന്ങ്ങാണ്ട് പർഞ്ഞു ഞങ്ങളട്ത്ത് കയ്യിൽ ഉം ഞങ്ങളാൽ നിർമ്മിച്ച വാഹനങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഞമ്മൾ അവിട് വരാൻ വെര്ണ വഴിയിൽ നല്ല തടസ്സാണ് അപ്പൊ ഈ വരുന്ന വയീ തന്നെ ഞമ്മക്ക് ഇപ്പ മണ്ണടിച്ചില് ഇപ്പ തന്ന അവിടെ തൊട്തീട്ടുണ്ട് അപ്പൊ ആ മണ്ണിടിച്ചിൽ ഇണ്ടായും അതുപോലെ മലയൊക്കെ നല്ല ശക്തമായ കാ ഇവിടെ മരക്കെ പവീണിട്ടുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ അവ്ടെ അവർക്ക് ബുദ്ധിമുട്ടാണ് വാഹനത്തി കൊണ്ട് വരാൻ ബുദ്ധിമുട്ടായ സ്ഥിതിക്കാണ് ഇപ്പോ സ്വന്തമായി നിർമ്മിച്ച വാഹനിൽലൂടെ അത് ചെയ്തത് ആൾക്കർ അങ്ങണ്ട് വരാൻ ശ്രമിക്ക്ണ്‌ ഒരു സൈഡില് വാഹനത്തെ അവിടെ വൃത്തിയാക്കാണ് അവ്ടെ എങ്ങനെയൊക്കെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അവ്ട്ക്ക് ദുരിശ്വാസ ക്യാമ്പിക്ക് വെരാനുള്ള എത്രയും പെട്ടെന്നൊന്ന് നടപട സ്വീകരിക്കണം അവിടെള്ള മൺ മണ്ണ് നീക്കം ചെയ്യ അതേപോലെ തന്നെ മരം മുറി ച്ച് മാറ്റ അങ്ങനെ സംഭവങ്ങളൊക്കെണ്ടെ ഇവിടെ പറ്റ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട കാര്യം എന്തേച്ചാല് എല്ലാ ചെറുപ്പക്കാരും അതെ എല്ലാരും അതോ നോക്കാതല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് ഈ പരിപാടിക്ക് എർങ്ങീട്ടുണ്ട്. ഈ ആൾക്കാരെ സഹായിക്കാന്ള്ള ഈ ഒരു കടമ അവര് സ്വന്തമായി ഏറ്റ അപ്പ നമ്മള് കേരളത്തിൽ നോക്കുമ്പോ വളരെധികം നല്ലൊര് ഒത്തരുമയത്തോടാണ് ഇപ്പോ പോണത് അപ്പൊ ഇങ്ങത്തെ നല്ല പ്രയാസ പ്രതിസന്ധികളൊക്കെ വരുമ്പോ നമ്മള്‌ പേടിക്കേണ്ട ആവശ്യല്ല ഇ ഇപ്പോ ആദ്യക്കെ പേടി ഇണ്ടായിന്നു പക്ഷെ ഇപ്പൊ പേടില്ല ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ കാണുമ്പോര് മനസ്സിലൊരു ധൈര്യാണ് ഞമ്മളിപ്പോ കൂടെ ആൾക്കാരുണ്ട് ഞാ വളരെ പെട്ടെന്ന്പ്പോ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തുന്ന തൊക്ക ഒര് ഭയം ഇവിട്ത്തെ ജനങ്ങൾക്ക് ഇണ്ടായപ്പോ ഞാൻ അവർക്ക് പ്രചോദനം നൽകി നമ്മക്ക് നമ്മള ഒരു ചെറുപ്പ ക്കാർ ഇവിടെ ധാരാളമുണ്ട് അപ്പൊ അവരടൊക്കെ നമ്മളെ സഹായിക്കണ്ട് അപ്പോ അതിനെ പ റ്റിയൊക്കെ പറഞ്ഞപ്പോ അവരെല്ലാരും ഇപ്പ ആശ്വാസായിട്ട് നിക്കാണ്. അവർക്കിപ്പോ അവർക്ക് ഇപ്പൊ ആകെ പ്രശ്ന എന്താ വെച്ചാല് ഇവിട്ക്കപ്പോ ഗർ ഭിണിയാൾക്കും അതേപോലെ വൃദ്ധർക്കും അവർക്ക് എത്തിക്കാ ന്ന് ള്ളതാണ് ഇന്ന് ഏറ്റവും വലിയ ബുദ്ദിമുട്ട് ഇപ്പോ ഇവിടെള്ളത്
ആഹ് അതെ അതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒര് ശക്തിയാണ് നമ്മടെ കേരളത്തിലുള്ള യുവാക്കള് എന്നുള്ളത് എന്തിനും തയ്യാറായി എന്ത് ചെയ്യാൻ മടി ക്കാത്ത നല്ല രീതിയിലുള്ള എങ്ങനെയും സഹായിക്കുന്ന നല്ല തരത്തിലുള്ളൊരു യുവത്വ അല്ലങ്കി നല്ല രീതിയിലുള്ള ഒരു യുവാ നമ്മളെ കേരളത്തിന്റെ വളരെ ശക്തിയാണ് നമുക്ക ഒരു ശക്തിയാണ് നമ്മൾ കഴിഞ്ഞ രണ്ടാ പതിനെട്ടിൽ അല്ലെങ്കിൽ അതിനു ശേഷള്ള പ്രളയങ്ങളിൽ അല്ലെങ്കിൽ അതിനു ശേഷള്ള ഓരോ ദുരന്തങ്ങളിലും നമ്മൾ കണ്ടതാണ് നമ്മളെ യുവാക്കളുടെ അല്ലെങ്കിൽ നമ്മളുടെ യുവാത്വത്തിന്റെ ശക്തി എന്താന്നുള്ളത് അവർക്കുള്ള അവരുടെ വാഹ വാഹനങ്ങൾ അവർക്കുള്ള ഏ, അടിപൊളി നല്ല ഫോർ ഇൻടു ഫോർ ഗീറുള്ള വാഹനങ്ങള് അതുപോലെ മറ്റു എല്ലാവിധ വാഹനങ്ങളും ഇതിലേക്ക് എറക്കിയിട്ടും അതുപോലെ വെള്ളം പൊങ്ങിയ സ്ഥലങ്ങളിലേക്ക് അവര് നീന്തിയിട്ടും മറ്റു എല്ലാ സംവിധാനങ്ങളും എത്തിച്ചിട്ടും നമ്മുടെ നല്ല രീതിൽ സഹായിച്ച ഒരു യുവാക്കൾ നമ്മള് കേരളത്തിലണ്ടാവുമ്പോൾ നമ്മളൊരു നെലക്കും പേടിക്കേണ്ടതില്ല എന്നാലും നമുക്ക് വേണ്ടത് ഇപ്പ ഇങ്ങള് പർഞ്ഞ പോലെ തന്നെ ഗർഭിണികളും മുതിർന്നവരായ ആൾക്കാരുള്ള സമയത്ത് അവരെങ്ങനെയാണ് നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിക്ക അല്ലെങ്കി അവരെങ്ങനെയാണ് നമ്മള് ആശുപത്രികളിലേക്ക് എത്തിക്കാ എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോ പ്രധാനമായും ചെയ്യേണ്ടത് കാരണം എന്താച്ച ച്ച നമ്മളെ മുതിർന്ന നേതാക്കളുടെ അടിയിൽ ഇപ്പോ അവർ നല്ല തെരക്കിലായിരിക്കും അവർ ക്ക് പല ഭാഗത്തു നിന്നുള്ള ഫോൺ വിളികൾ വരുന്നുണ്ടാവും അപ്പൊ അവർക്ക് ഈ കാര്യങ്ങൾ ചെലപ്പം ശ്രദ്ധിക്കാൻ കഴിഞ്ഞട്ടില്ലാന്നുണ്ടെങ്കില് ഈ ഗർഭിണികളായവർ അല്ലെങ്കിൽ മുതിർന്ന വയസ്സായ ആൾക്കാരൊക്കെ അവിടെ കുടുങ്ങിപ്പോവും അപ്പൊ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മള് മുതിർന്ന നേതാക്കളുടെ നേതൃത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നമ്മടെ ക്ലബ്ബുകളുടെ നേതൃത്തത്തിലൊക്കെ അവിടെ ഒരു പ്രത്യേക ഒരു കൂട്ടായ്മ ഉണ്ടാക്ക ഇങ്ങനത്തെ ആൾക്കാരെ മാത്രം പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂ ട്ടായ്മ ഉണ്ടാക്കിയ നന്നാവും എന്നുള്ളാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുവാ ക്കള് യുവാക്കള് എന്തിനും തയ്യാറാണ് അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള അനുമതികൾ നമ്മള് കൊടുക്കണം ന്നുള്ളതാണ് അവരുടെ വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ളത് മറ്റു കാര്യങ്ങൾക്കുള്ള എല്ലാവിധ അനുമതികളും കൊടുത്താൽ മാത്രമാണ് യുവാക്കളുടെ ഒരു കൃത്യമായ സാന്നിധ്യം നമുക്ക് ഇതിൽ കാണാൻ കഴിയ.
ഇതിപ്പോ ഇവിടെ ഇപ്പോ മണ്ണിടിച്ചില് ഇപ്പൊ തുടരാണ്. അയാളിപ്പോ നമ്മളിപ്പോ ഈ നമ്മളെ തൊട്ട് മുമ്പിലിപ്പോ. മണ്ണിടിച്ച് കൊറേ അവിടെ പോയി അവിടെ ഇണ്ടായിരുന്ന ആടൊക്കെ പോയിപ്പോ അവരൊ ക്കെ അവർ വളരെ സങ്കടത്തിലാണ് പിന്നെ നല്ല ശക്തമായ മഴ ഇപ്പളും തൊടർന്നു കൊണ്ടിരിക്കാണ്. ഇനി ഈ ഒരു അറിയിപ്പ് വൈകിയാല് ആ മറ്റേ അവിടെ അവിടെ ശരിയാക്ക്ണതൊക്കെ. വൈകാണുന്നിണ്ടെങ്കി ഇപ്പ ഞമ്മളിപ്പോ ഇവിടെ വളരെയധികം ദുരിതം അനുഭവിക്കണം ഞങ്ങളിവിടെ നഷ്ടപ്പെട്ട് പോകും ചെലപ്പോ അതിനുള്ള ഒരു നട ഇവടെകെ വളരെയധികം എടുക്കണെന്ന് ഞങ്ങള് പ്രതീക്ഷികയാണ് പക്ഷെ എന്താണ് വെച്ചാല്. ഇവർ ഇബടുത്തെ ആൾക്കാര്. മറ്റ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കുറി വളരെയധികം മോശമായിട്ട് ചില സമയച് അനുഭവപ്പെടല്ണ്ട്. അവര് അവരുടെ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് മാത്രം മൂന്നൽ കല് പിക്കുന്നുണ്ട് അങ്ങനൊക്ക ഒരു ചെല സമയം എനിക്ക് തോന്നലുണ്ട് ഇപ്പോ. ഈ ഗർഭിണികളെ വയസായ ആൾക്കാരൊക്കെ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പറഞ് കൊടുത്തപ്പളാണ് അവര് ഏയാലും ശ്രദ്ധ എടുത്തത്. അതുകൊണ്ടാണ് അവര് ആ സാധ വാഹനം കൊണ്ട് വന്നപ്പോളാണ് അതിന്റെ മേലേക്ക്. മരം മുറിഞ്ഞു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായത് അപ്പോ അവരെയും രക്ഷിക്കണം അതുപോലെ നമ്മള് മേലക്കുള്ള ആൾക്കാരെ രക്ഷിക്കണം. ഇവിടക്ക് പോവാനുള്ളത് ആകെ ഒരു വഴിയുള്ളൂ ഒരു വാഹനത്തിൽ മാത്രം പോവാനുള്ള ഒരു വഴിയെ ഇബടെ ഉണ്ടാവുള്ളു അപ്പൊ ആ വയി ഇപ്പൊ അടഞ്ഞിക്കാണ്. ഇപ്പൊ ഞങ്ങള് അങ്ങനെ നടന്ന് കാൽ നടന്ന് മാത്രമാണ് ഇപ്പോ ഞങ്ങൾക്കിപ്പോ ഉള്ളത് അപ്പൊ ആ സമയത്ത്. ത്താണ് ഈ ഗർഭിണികൾ വൃദ്ധമായ ആൾക്കാരൊക്കെ ഇബടെ കുടുങ്ങി കടക്ക്ണ്. ഏഹ് അപ്പൊ അവരെ അടീക്കെത്തിക്കാന്ന്ള്ളെ വളരെ അധിക പ്രയാസാണ് ഇപ്പ നമ്മക്കിപ്പം ദുരിതാശ്വാ സ ക്യാമ്പ് നമ്മളിൽ നിന്നും ഇബട്ന്ന് രണ്ട് രണ്ട്‌ മൂന്ന് ദൂരം അകലെയാണ്. ഏഹ് അപ്പൊ അതൊക്കെ ഉത് കാൽനടയായിക്കാണ് അവർക്ക് പോണ് വളരെ അധികം പ്രയാസക്കാരം നമ്മളിപ്പം പറഞ്ഞിട്ട് കാര്യല്ല ഇങ്ങനെ ചെയ്യേണ്ടി വരും പക്ഷെ ഏഹ് കൃത്യമായ വാഹനങ്ങൾ ഉണ്ടായത് കൊണ്ട് ചെറിയ ആശ്വാസം ഉണ്ടാവുന്ന് പ്രതീക്ഷിക്കണം കാരണം എന്താ വെച്ചാ ആ വണ്ടികൾ എയ്ക്കുടിം കേറി പോരോല്ലോ? അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ആ വണ്ടി കേറി വരുന്ന സമയത്ത് നമ്മക്ക് ഇബടെ ഒക്കെ വളരെ അധികം പെട്ടെന്ന് എത്താണ്ന്നുണ്ടെങ്കി ഇപ്പം ഇബെ ഇബലെ എല്ലാവരെയും നമുക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വളരെയധികം പെട്ടെന്ന് എത്തിക്കാനുള്ള നല്ലപേർക്രമം എടുക്കണം വളരെയധികം നന്നായിരുന്നു.
അതെ അതെ ഇപ്പൊ ഇങ്ങള് കേല നമ്മള് കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി നോക്കുമ്പോ തന്നെ കേരളത്തിന്റെ പല ഏരിയകളും കുന്നുമലകളും. മറ്റൊരു ഏരിയ താഴ്ന്നിട്ട് മറ്റൊരു ഏരിയ ജലനിരപ്പുള്ള ഏരിയ. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സമൃദ്ധിയായ നാടാണ് നമ്മളെ കേരളം എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ നിലവിൽ ആസാമിലാണുള്ളത് ആസാമില് സംബന്ധിച്ച് ആസാമില് ഇങ്ങനത്തെ ഒരു പ്രകൃതിയേ അല്ല. അതായത് എല്ലായിടങ്ങളിലും പാടങ്ങളായിട്ടും അല്ലെങ്കിൽ പുഴകളായിട്ടും നദികളായിട്ടും ഇങ്ങനെ ഒരു പരന്നൊരു പരന്ന് കിടക്കുന്നൊരു ഭൂപ്രദേശമാണ് നമ്മടെ ആസാമിലുള്ളത്. അസാമിനെ സംബന്ധിച്ച് അസാം എന്നുള്ളത് നമ്മുടെ കടൽ ജലനിരത്തിന്റെ താഴത്താണ്. ആസാമുള്ളത് ഉള്ളത് അപ്പൊ ഇവർക്ക് ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു മഴ പെയ്താല് ഇവിടെ പെട്ടെന്ന് തന്നെ പാടത്ത് വെള്ളം പൊന്തും അല്ലെങ്കിൽ മീൻകുളങ്ങളിലൊക്കെ വെള്ളം പൊന്തും അപ്പൊ അവർക്ക് ഇതൊരു വിഷയമേ അല്ല. ഇപ്പ നമ്മള് നമ്മള അവിടെ പോലെ മണ്ണടിച്ചിൽ അല്ലങ്കിൽ കുന്നിടിച്ചിൽ. ച്ചിൽ അങ്ങനത്തെ സംവിധാനം ഒന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭൂപ്രകൃതി അല്ലെങ്കിൽ ഭൂ ഭൂ ദുരന്തങ്ങളൊന്നും നമുക്കിവിടെ ആസാമിൽ കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്താണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ദുരിതാശ്വാസ ക്യാമ്പ് എന്താണെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രളയങ്ങൾ വന്നാല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഭൂദു ന്തങ്ങൾ വന്നാല് എന്താ ചെയ്യേണ്ടത് അതിനെ കുറിച്ച കൃത്യമായ ആബോധം ഒന്നുമില്ല എന്നാണ് ആസാമിനെ പറ്റി പറയാനുള്ളത് പിന്നെ നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് ഇങ്ങനെ ഭൂദുരന്തങ്ങൾ വന്നാല അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ വന്നാലും കുന്നിടിച്ചിൽ വന്നാല് എന്താ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞാല്ണ്ടാവുന്ന രോഗങ്ങളൾ എന്താണ്? അതിനെ പറ്റിയുള്ള കൃത്യമായ അവബോധം നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും കൊടുക്കണം എന്നുള്ളതാണ്. അതായത് താഴെ തട്ടിലുള്ള കുട്ടികൾക്ക് മുതൽ രക്ഷിതാക്കള് അധ്യാപകര് നാട്ടിലെ പ്രമുഖരായ പ്രമാണികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവിധ കൂട്ടായ്മകൾക്കും. ഇതിനെ കുറിച്ചുള്ള കൃത്യമായ ആബോധം കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്കത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇപ്പ നമുക്ക് സമയപരിധി ഉണ്ട്. അപ്പ നമുക്ക് മറ്റൊരു സമയത്ത് ചർച്ച ചെയ്യാല്ലേ.
മറ്റ് സമയത്ത് ചർച്ച ചെയ്യ അ ഇതിപ്പോ ദുരിതാശ്വാസ കേമ്പിനെ പറ്റിക്കാന്പ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം രണ്ട് മൂന്ന് കൊല്ലത്തിന് മുമ്പുണ്ട. അ നമ്മളെല്ലാവരും ഇതിനെ പറ്റി പരിചയപ്പെട്ടാണ്. ഏതായാലും ഇതിനെ പറ്റി നമുക്ക് അത് കൂടുതലായിട്ട്ത് സംസാരിക്കാംന്നായിക്കോട്ടെ എന്നാ ശരി.
ഓക്കെ ഓക്കെ നന്ദി.